ഹലോ
കേക്കാമോ ഹലോ
ആ കേക്കണ്ട് ഹലോ
ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ കേക്കുന്നുണ്ട്
അ എന്താ വർത്താനം
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാനൊരു കല്യാണത്തിന്റെ സദ്യയിലാണ്
ആണോ അയ്യോ
ഹ് ഹ് കൊഴപ്പില്ല ആ പിന്നെ ഗ്രാൻഡ് സദ്യക്കെയാണ് ആ ഒഴിച്ചോ
സദ്യ സദ്യന്നൊക്കെ പറഞ്ഞ അല്ല കല്യാണത്തിന് കല്യാണത്തിന് അതിപ്പ എവിടെ ഇല്ലാറേയാ
നാട്ടിലില്ലേ
മ്മ് എവിടെ എല്ലോടത്തും അധികോ ചിക്കൻ ബിരിയാണി ഊട്ട് ബിരിയാണി
ഓ ഓ ബിരിയാണി ആ നെയ്ച്ചോറ് ഞാൻ വിളിച്ചിട്ടുള്ള എല്ലാവരും ഇത് തന്നെ പറഞ്ഞത്
ആ എന്താറയാ
ഞങ്ങക്ക് സ്ഥ ആ കസിൻ്റെ
ഓ ഓ
പിന്നെ പരിപ്പ് പപ്പടം
നല്ല ഫുഡാ സദ്യ
ആ ഇച്ചിരി ഗ്രാൻ്റാ
ആ
ചമ്മന്തി ചോറ് അച്ചാറ് പപ്പടം പായസം
ഒന്നിനൊന്നിനൊന്നിന് മെച്ചാണ് സദ്യക്ക് ഹ് ഹ് അ ഞമ്മൾന്ന് എങ്ങനെ എവിടെണ്ടാക്കിയാലും ആഹ അയ് ശരി
എന്തോ
ഫാമിലിയെല്ലാരും
ആഹ ഫാമിലിയെല്ലാരുണ്ട് എല്ലാരും കൂടി വന്നേ ഫുഡ് ക
ആ കഴിച്ചോണ്ടിരിക്കേയിരുന്നു
ആഹ എന്താ സ്പെഷ്യൽ
സ്പെഷ്യല് മോര് കറി ഉണക്കമീന് ചമ്മന്തി
മീനൊക്കെ കിട്ടാൻ പാടാ
ആഹ് മീന് പെരും വെലയല്ല നല്ല വിലയണല്ലേ
ഉം ആഹ ഇപ്പൊ വില കൂടുതലാ
ആഹ
ഉം
പിന്നെ എന്ത് എല്ലാരും ഇല്ലേ മക്കളൊക്കെ
മോനുണ്ട് മോനാണെങ്കില് കഴിച്ച് ആ അവരച്ചാച്ചന്റെ കൂടെ കഴിച്ചിട്ട് പോയി ഞങ്ങള് പിന്നെ പയ്യെ ഫോട്ടോയക്കെ എടുക്കാനായിട്ടൊക്കെ നിന്നത് കൊണ്ട് താമസിച്ച്
ആഹ ആഹ ഓഡിറ്റോറിയത്തിലാ
ആ
ആഹ ആ അയ് ശരി പിന്നെ കെട്ടിക്കാണോ കെട്ടിക്കാ ണോ പെണ്ണിനെ കെട്ടിക്കാണോ
ആഹ് കെട്ടികെട്ടിച്ചാണ്. ആ പെണ്ണിന്റെ പെണ്ണിന്റെ എവിടെ മലപ്പുറവാ?
ആഹ മലപ്പുറം ആ
സംസാരത്തിന്റെ രീതി വെച്ച് ശരി ഇതൊന്നും വ്യക്തമാവുന്നില്ലല്ലോ.
ആ റേഞ്ചില്ല ആയിട്ടോണ്ട
ആഹ് അതാ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച ആൾ മലപ്പറകാരായിരുന്നു. ഇപ്പ നല്ല നെയ്ച്ചോറും ബിരിയാണി യൊക്കെ ആയിരുന്നു പറഞ്ഞെ.
ആഹ ആ് ഇവിടെ അധികം ഇത ന്നെയല്ലേ.
നിങ്ങകതാണോ ഞങ്ങ. ക്കു അതാണ് ഇഷ്ടം കൂടുതലും
നെയച്ചോറ്ലെ
നെയ്ചോറും ബിരിയാണി അതൊക്കെ ഇന്നലെ അതായിരുന്നു.
ആഹ ആഹ
നെയ്ച്ചോറും അത് ഇതൊക്കആയിരുന്നു
ആഹ
പെണ്ണിന്റെ കല്യാണം ആയിരുന്നത് കൊണ്ട് സ്വീകരണം? ഇന്നലെയായിരുന്നു സ്വീകരണം.
ഞാനപ്പോ എവിടെലുംഹിന്ദുസിന്റെ കല്യാണത്തിനാണല്ലോ അധികം സദ്യ കിട്ടല്.
ആഹ അത് നിങ്ങളെല്ലാരും അങ്ങനെ പറയുന്നേ.
ആ ഞാൻ ഇപ്പൊ ഓരും എന്താ ഞങ്ങള നാട്ടില് ച നെയ്‌ച്ചോർ കടായി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഒക്കെ ഇപ്പൊ തട്ടി ഒപ്പിക്കൽ തുടങ്ങി.
അതാ അത് കഴിച്ച കഴിച്ച് ഞങ്ങൾ മടുത്തു. അതുകൊണ്ട് ഞങ്ങക്ക് കൂടുതലും നിങ്ങളുടെ സദ്യ ഇഷ്ടന്ന്.
ആഹ ഞ് പുറത്തൊക്കെ പോവുവാണെങ്കില് ഞാൻ പറിം നമക്ക് വെറുംചോറ് തിന്നാറയും സദ്യ. ഹോട്ടലൽന്ന് ഇപ്പൊ ഇവിടെ കെട്ടിയോൻ പറയും വീട്ടിലോ വെറും ചോറല്ലേ പുറത്തിറങ്ങുമ്പോഴ അല്ലേ. മറ്റേ ഫുഡൊക്കെ കഴിക്കൊള്ളു പറഞ്ഞാണ്ട് അപ്പളും ഓൽക്ക് വാ ണ്ട.
അത് ശരി
ഉം ഇവിടെ എനിക്ക് ഭയങ്കര താല്പര്യംമില്ലെ മ മക്കക്കും കെട്ടിയോനും അതേപോലെ ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ
അതൊക്കെ ആഹ് പിള്ളേർക്ക് ചോറൊന്നും വേണ്ട
ആഹ് നമ്മളെ വീട്ടില് വെറും ചോറലെ അപ്പൊ പുറത്തിറങ്ങുമ്പോള്ളല്ലേ അയിന്
പുറത്തിറങ്‌ബോൾ അലെ ഇതൊക്കെ കഴിക്കാൻ പറ്റതുള്ളു എന്ന്
ആ എന്നാടയില് കല്യാണൊക്കെ വെറപ്പ് പോയി എത്രോ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അടുത്തൊരു കല്യാണം ഇണ്ടായിൻ ഒരു കുട്ടിക്കണെ കെട്ടിക്കണെ ഹിന്ദൂസായിരുന്നു കേട്ടോ അപ്പൊ സദ്യന്ന് പറഞ്ഞപ്പോ വേഗം കല്യാണത്തിന് മുന്നിൽ ഒരുങ്ങി പോയി
ഞാൻ പിന്നെ
സദ്യ ഉം അതു ഇതേപോലെ കുറേ ഒരുപാട് കറികളും കൂട്ടാനും തോരനും എല്ലാംണ്ടായിന് അഹ്
ഉം
ഹസ്ബൻഡ് ഇവിടെല്ല
ഹസ്ബന്റ് പുറത്ത
അഹ് അഹമ് ശരി ആ മക്കളും ആ ശരി മക്കളും ഏ അമ്മ അച്ഛനൊക്കെ പോന്നിക്കണോ കല്യാണം
ഉണ്ട്ണ്ട്
ഏഹ്
ഹുസ്ബന്റിന്റെ ബന്ധുവ ഹാസിൻന്റെയാ ഹ്മ്മ് അപ്പൊ ഹാസിൻന്റെ അച്ഛനും അമ്മയും നാത്തൂന് എല്ലാരു ഉണ്ട്
ആഹ് ണ്ട്ലേ ആഹ്
പിള്ളേര് എന്ത് ചെയ്യ പ്പം ഫുഡൊക്കെ കഴിച്ചോ സ്കൂളി പോയോ
പിള്ളേര് ആ ഒക് മൂന്നാളുണ്ട് മൂന്നാൾ സ്കൂൾ പോയി ഫുഡ് കഴി ച്ച് ഇങ്ങനെ കിടക്കണ്
ഉം ഇനി വൈകുന്നേരം വരുമ്പോ അടുത്തെ പരിപാടി തുടങ്ങുന്നു അല്ലേ
ആഹ് ഇനി പ്പോ ല് വന്നാല് ആയി അടുത്ത പണി
കഴിച്ചേ ഗ്രാന്റ്
ഉം ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ അങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞ അങ്ങനെ കടക്കാണ് ഉം ഇപ്പ കുളി കഴിഞ്ഞട്ടുള്ളൂ അറയ നിസ്കാര കഴിഞ് ഫുഡും കഴിച്ച് അങ്ങനെ കട താ ണ്പോയപ്പോ ഒരു ഫ്രീ ആണ് അറയ ഇനി ഒരു നാല് മണി ആഹ്
എല്ലായിടത്തും യുദ്ധല്ലെ
അടുത്ത യുദ്ധം നാല് മണി വരെ ഒരു പത്ത് മണി വരെ ര മൂന്നാളേ
മൂന്നാളാണ്
ആഹ് ആഹ് പത്തുമണി വരെ രാവിലെ അഞ്ചുമണി മുതൽ പത്തുമണി വരെ പിന്നെ
പരുവാടി
ആഹ് ആഹ് അയലക്കകാര്കും ചെവിയെക്കാതെ അങ്ങനെ ഭയങ്കര സൗണ്ടുകൾ യെക്കാരം പിന്നെ നാലുമണി വരെ വീട്ടില് ആരുല്ല
ഉം അതെ അതാങ്ങനെന്നെയ അത് കഴിയുമ്പോ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമ
അഹ് മക്കൾ ഇല്ലാത്ത വീടൊക്കെ എന്തിനാല്ലേ
മ്
മ് പിന്നെ ന്നട്ട് അവിടെ ഒരു പാടുണ്ടോ വീട്ടക്ക് പോവാന്
വയസ് എന്തുവ
വീട്ട്ക്ക് അവിടുന്ന് കൊറേ ണ്ടോ ഒരുപാട് പോവാണ്ടോ ആഹ് ആഹ് ആഹ് എങ്ങനെയാ കാറിനാ വന്നേ
ആഹ് കാറ് നുവന്നു
ഇന്ന് മക്കള സ്കൂൾ ലീവാക്കിയേക്കുല്ലെ
ഇല്ല ഒരാളുണ്ട് കൂടെണ്ട് ഉം ട്ടില്ല
ആഹ് ശരി ആഹ്
ന്നിട്ട് കഴിച്ചോ കഴിഞ്ഞോ
കഴിച്ച് തിന്നിട്ടില്ല. പായസം വന്നതേ ഒള്ളൂ ഞങ്ങളെ
ആഹ് ആഹ് അ ശരി ആ ഒത്തിരി പേരുണ്ടോ അത് ചെറിയ പരിപാടിയ
അല്ല വല്ല്യ പരിപാടി ന്നെ ഗ്രാന്റാ
അഹ് ശരി പിന്നെ ഇതില് കൊറേ ആയോ ചേർന്നിട്ട്
പന്ത്രണ്ട് മണിക്കാരുന്നു കല്യാണം
ഏ എഹ്
ഉം
പിന്നെ ഹിന്ദൂസാ അതോ ക്രിസ്ത്യൻസാ ആഹ് ആഹ് ആഹ് അപ്പൊ മുഹൂർത്തൊക്കെ ണ്ടാവല്ലൊല്ലെ
ആഹ് അതണ്ട്ഉം ഇച്ചിരി ചടങ്ങ് കൂടുതലാ
ആഹ് ചെക്കൻ എവിടെ വീട്
ചെക്കൻ ചങ്ങനാശ്ശേരികള് ഞങ്ങള് കൊല്ലം കാര്
ആഹ് കൊല്ലംകാര് ലേ ആഹ് തേങ്ങാ ന്നിട്ട്
ഞങ്ങള് പപ്പട ബോളിയൊക്ക ഒഴിച്ച് പായസം കഴിക്കാൻ പോക്‌യാണ്
ആഹ് ആഹ് കൊതിയൊന്നും ഇല്ലാതാക്കട്ടെ ആഹ് പിന്ന വീട്ടില് ഇണ്ടാക്കലുണ്ടോ സദ്യ
ആഹ് വീട്ടില് ഇണ്ടാക്കും ഓണം അങ്ങനെത്തെ ശിവരാത്രി അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പം
ആഹ് ഞങ്ങള് ഇന്റെ വീടിന്റെ തൊട്ടടു ഇത്ണ്ട് ഒരു ഹിന്ദൂസ് ഉണ്ട് അപ്പൊ ഓരോ ഓണത്തിലു വിഷൂനൊക്ക ഓര് തരും ഞങ്ങള പെര്നാക്കും ഞാൻ നോമ്പിനക്കൊ ഒരുക്കും കൊടുക്കും
കൊടുക്കും ആഹ് അഹ് അം ഉമ് ഞാൻ ടുത്തും ഒണ്ട് മുസ്ലീമ്സ് അ
ആഹ് മുസ്ലീമ്‌സ്സ് ഉണ്ടോ
ആഹ് ഒണ്ടൊണ്ട്
ആഹ് ആഹ് തരാറില്ലേ ഉമ് ഉമ് ഇല്ല എനിക്കറിയില്ല
ഉമ്
അല്ല ഇങ്ങളെ ജാതിക്കാർക്ക് ഞങ്ങളെ മുസ്ലീങ്ങളെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇതാ പത്തിരി ഇല്ലെ
തോണ്ടിരുന്ന ഹോസ് ഹോസ്പിറ്റല്‌ ലെ ചേച്ചി ഇതുപോലെ കൊണ്ട് തരുവാരുന്നു ഇങ്ങടെ കഞ്ഞിയൊക്കെ
ആഹ് ആഹ് കഞ്ഞി ആഹ് അഹ് എവിടെ ഹോ വ ഇഹ് ഹോസ്പിറ്റലില് എന്താ നഴ്‌സോ വർക്കെയ്യണ്‌ണ്ടല്ലേ ആഹ് ആഹ് അത് ശരി ആഹ്
ഇപ്പ പോകുന്നില്ല ഇപ്പ കുറച്ച് കഴിഞ്ഞ ഓണം തൊട്ട് ഞാൻ പോകുന്നില്ല ഇല്ല ഒരു ബ്രേക്കെടുത്തു
ഏഹ്
ഒരു ചെറിയ ബ്രേക്കെടുത്തു
ആഹ് ശരി എന്ത് സുഖല്ലായ്മ എന്തലോ
അങ്ങെനെയല്ല അച്ഛനിങ്ങനെ സുഖായില്ലായിരുന്നപ്പം അങ്ങനെ വന്നപ്പം എടുത്തെയാ ഹോ്പിറ്റലക്കെ കാര്യ മോന്റെ കാര്യ ക്കക്കെ നോക്കാൻ ചിരി പ്പാടായിരുന്നു
ആഹ് ചെറിയ കൊച്ചന് എത്രായി
ഒരാളെ ഉള്ളൂ അഞ്ചു
അഞ്ചു വയസ്സിലേ ആഹ് ഒരാളു ള്ളൂലേ ആഹ് എൽ കെ ജി യിലോ യു കെ ജിയോ
ഫസ്റ്റാൻണ്ടിലോട്ട്
ആഹ് എന്റ് അഞ്ചു വയസ്സ് ആയപ്പളെ ആക്കിയേ
ആഹ്
ആഹ്
ഇപ്പ പറയുന്നാ ആറു വയസ്സാവണം ജൂലൈ ആവുമ്പത്തേക്കാറ് തെകയത്തേ ഒള്ളു
ആഹ് അതന്നെ ആഹ് അഞ്ചരേ ആർ
പ പറയുന്നു
ആഹ് ആഹ്
മറ്റേത് ഇതിപ്പോ പ്രശ്നൊക്കെ ആരുന്നല്ലോ ആറ് വയസ്സിന് മുമ്പേ
ആഹ് സ്കൂളി ചേർത്തര്ത് പത്താം ക്ലാസ്സിലെത്തുമ്പ പതിനഞ്ച് വയസ്സ് പൂർത്തിയാകണൊന്നൊക്കെ പറയ്
പൂർത്തിയാവാണം ആഹ് ആഹ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടേ കൊണ്ടും ഞാ പിന്നെ ഒരു മാസത്തെ വ്യത്യാസം ഒള്ളതു കൊണ്ട് അവര് പിന്നെ വല്യ സീനാക്കിയില്ല അവര് ഇങ്ങനെ
ആഹ് ശരി പിന്നെ മയൊക്കെ ഉണ്ടോ അവിടെ മയൊക്കെ ഉണ്ടോ
മഴ ഇന്നില്ലായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയാരുന്നു
ആഹ് ആനെ കല്യാണം നല്ലേ ജോലിയായിട്ട് പൂവ ആഘോഷിക്
ഉം ഇന്നാഘോഷിക്കാൻ പറ്റിയ മഴയില്ലാത്തോണ്ടേ മിനിഞ്ഞാന്ന് ഹൽദിന്നൊക്കെ ഭയങ്കര മഴയാരുന്നു ഭയങ്കരിതായിരുന്നു ഉം ഇന്നലെ ഫംഗഷനായിരുന്നു അപ്പം അതിനും ഭയങ്കര മഴയാരുന്നു ഉം ശരി ശരി